ച്ച് കേക്കാൻ പറ്റുന്ന്ണ്ടോ
ആാ കേൾക്കം പറഞ്ഞോ
എന്നാ എട്ക്കുവാരുന്ന്
ഞാന് എന്തേ ഒരാൾക്ക് അറ്റെന്റെൻസ് അഴിച്ച് കൊടുക്കായിര്ന്ന്
ആ കഴ്പ്പൊക്കെ കഴിഞ്ഞോ രാവി ലത്തെ
ആാ
ഉച്ചക്ക്യാത്തെ ആയോ
ഓ ഉച്ചാക്കത്തെ ബഷണം കഴിച്ച് എണിറ്റിട്ടേ ഒള്ളു
എന്ത്യാ സുഖായിട്ടിരിക്ക്ന്നോ
ആഹ സുഖം ഉം
ജോലിയൊക്കെ ഉണ്ടോ ജോലിക്ക ഒക്കെ പോയോ
പ്പക്കാണ് എല്ലാരും
ആണല്ലേ ചേച്ചി വീട്ടീരിപ്പാണോ
ഉം
വീട്ടിലിരിക്കുവാണോ ചേച്ചി
ആ വേട്ടിത്തന്നെണ്
ആഹ് മഴയൊക്കെ ഉണ്ട ചേച്ചി അവിടെ വന്നായി
ആഹ് ഇവിടെ നല്ല മഴേച്ചി ഇരുണ്ട് മൂടി കിടക്കുവാ അന്തരീ ഇട്ട് ചാറ്റലുണ്ട് മഴ
അതെ
ഉം വേറെ എന്നാ ഉണ്ട് ചേച്ചി വിശേഷൊക്കെ സുഖായിട്ടിരിക്കുന്നു നല്ല വിശേഷാണോ എങ്ങനെ പോ എങ്ങനെ പോകുന്നു ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുവല്ലേ പിള്ളേർക്ക് പോവണ്ടായോ സ്കൂളി
ആ സ്കൂള് ആ ഇന്നത്തെല്ലേ ഇത് പതിനാറ ഉണ്ടായില്ലേ
ആ ഇനിന്നാ ഉണ്ട് കുറച്ച് ദിവസം കൂടെല്ലേ ഉള്ളൂ
ഉം എന്തയാ വടാ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാ
എന്തോ
സ്കൂളിക്ക് ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയ
ഏ ചേച്ചി എനിക്ക് രണ്ട് കുഞ്ഞി പിള്ളോരാ ചേച്ചി ഇരട്ട പിള്ളാരാ പത്ത് മാസ ആയതേ ഉള്ളു അവരുമായിട്ടുള്ള അംഗം വെട്ട പകല് അവരുടെ ഇടൽ അങ്ങ് ഇരിക്കും ഇരുന്നിട്ടുള്ള പരിപാടിയാണ്
ആഹഹ
എ ഒരാളെ വിളിക്കുമ്പോ ഒരാൾ അതിലേ പോവും അത് കാര നിലത്തി ഇരിക്കാൻ പറ്റത്തില്ല
ആ അറ്റ കുട്ടിയെല്ലാം നോക്ക ഭയങ്കര പാട
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം അത് കാരണം ആയി തുണി അലക്കാലോന്ന് കരുതി ഇപ്പ മഴ എന്നാൽ പിന്നെ ഇതെല്ലാം തീർത്തിട്ടൊക്കെന്ന് തുണി അലക്കാലോന്ന് കരുതി അപ്പോഴത്തേക്കി മഴയായി പിള്ളേർ ഉറങ്ങുമ്പോളെ ഓരോ പരിപാടി നടക്കത്തിള്ളൂന്ന അല്ലെങ്കിൽ ഒന്നും നടക്കുകേല ഒരാളെ ഓർക്കിക്കിടത്തി തന്നാ മേ മറ്റ ആൾ രണ്ട് ഉറങ്ങുന്നത് കണ്ടുകൊണ്ടന്ന് ഇത് ചെയ്യാനുള്ളല്ലാം പണിയും ചെയ്യാലോ ലോന്ന് കരുതി പ്പോ ഇരുന്നപ്പോത്തേക്കിനും ഒരാളെ എഴുന്നേറ്റ് ഞാക്കുമ്പോ ഇരിക്കുവാ അത് വണം ഒരു കാര്യം നടക്കത്തില്ല
ആ
എവിടേൽക്കൂടെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് ഓടിച്ചോടിച്ച് വിടും
ആ
വേറെന്നാ ഉണ്ടോ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടിൽ മുത്തശ്ശിയുണ്ട് അമ്മ അച്ഛനും എല്ലാം ജോലിക്ക് പോവും അവര് പകല പകലില്ല ഞാന് എന്റെ പ്രസവത്തിന് വേണ്ടിട്ട് വന്നത് എന്റെ എൻ്റെ വീട്ടിലാണേ പ്രസവത്തിന് വേണ്ടിയിട്ട് വന്നായിരുന്നു ഇനിയിപ്പ നാളെ അങ്ങ് പോവാ ചേട്ടന്റെ വീട്ടിലോട്ട് അപ്പൊ എല്ലാ തീർത്തിട്ട് പോവുവാണ് അവിടെ ചെല്ലുമ്പോൾ സമാധാനത്തോടെ ഇരിക്കുക അല്ലെ പിന്നെ ഇവളുമാരു ഇടയിൽ ഇരിക്കുമ്പോഴത്തേക്കങ്ങനെ ഒന്നും നട ക്കത്തില്ല
ആ അങ്ങനെ
അത് കാരണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാരുന്നു
മ് ആ തീർന്നറ്ഞ്ഞ്
കേക്കാ പറ്റുന്നുണ്ടോ നാൻ പറയുന്നേ?
ഞാനങ്ങോട്ട് വിളിക്കട്ടോ ഒരാള് വന്നേക്കണെവെടാ
ആണോ? ചേച്ചിയെ കൊറച്ചു നേരം കൂടെ ഒന്ന് ഏ സമയം കളയാൻ കാണോ എന്തോ
ഓ ഇവിടെ പറഞ്ഞതാ
കൊറച്ചു നേരം കൂടെ എന്നോടന്ന് സമയം
ആ സംസാരിക്ക ഒരു പെട്ടന്ന് ഒരാണാണേ
എന്തോ പെട്ടെന്ന്
ഒരാള് വന്ന് അപ്പൊ വീട്മാറി കേറിയന്നന്ന്
ആണോ
മ്
ആഹ് ആ ഞാനോർത്ത് ഇനിയിപ്പം ചേച്ചിക്ക് സമയം കാണത്തില്ലായിരിക്കുംന്ന്
അതെന്നെ അല്ലല്ലാ ആ ആരാന്നിക്യാദിയം മനസ്സിലായില്ല്യ
ആണല്ലേ
ഡെലിവറി ബോയിങ്ങാണ്ടന്നാന്നുണു
ആണല്ലേ
ഉം ഉം
കൃഷിയൊക്കെ ഉണ്ടോ ചേച്ചി
ആഹ കൃഷിയൊക്കെണ്ടെന്നേ കൊറേ ചീത്തായി പോയിടോ വാടി പോയി വെയിലൊക്കെ ആയിരുന്നില്ലേ
ആഹ ഇനിയിപ്പം മഴയായതോണ്ട് പിടിച്ചോളും ചെലപ്പോ ചോട്ടിന്നൊക്കെ പൊട്ടി മൊളച്ച് കിളത്തോളും
ആ ആ
തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടേ കൊറേ വാടി പോയി
ആണോ കാലാവസ്ഥയുടെ ഇത് കൊണ്ട ചൂടൊക്കെ അല്ലേ
അ ഭയങ്കര ചൂടല്ലേ
അതുകൊണ്ടാ വാടിപ്പോയത്
ഉം
ഉം വേറെ എന്ന ഉണ്ട് ചേച്ചി അങ്ങനക്കെ പോവുന്നല്ലേ
ഓ
ഏ ണ എന്നാ അവ്ടെ സ്കൂള് തൊറക്കുന്നേ അടുത്ത മാസം ആദ്യം തുറക്കുവോ
അറിയില്ലാ ആ കഴിഞ്ഞ കൊല്ലൊക്കെ രണ്ടാംന്തി മൂന്നാന്തി ഒക്കെണ് തൊറന്നത്.
ആ ഇപ്രാശ്യം തൊറന്നാലും മഴയായിരിക്കും
ആ മഴ നോക്കീട്ട്ണ് ചില സ്ഥലത്ത് മഴ കൂടുതല്ണ്ടാവൊ ല്ലോ
ആ... അങ്ങനെ വരുമ്പോത്തേക്കിന് താമസിക്കും പിന്നെ അല്ലെ
ആഹ് അപ്പൊ ആ വൈകിട്ടങ്ങാനാണ്ടാ തോർന്നത്
വൈകിട്ട്
പത്താന്ത്യാ അങ്ങാണ്ടുന്നോന്ന്ണ് തൊർന്നത്
ആണല്ലേ
ഉം
ചിച്ച. തൊറന്നല്ലേ
ആ ഔ ഓ
ആ അത് അന്തരീക്ഷം മാറുന്ന അനുസരിച്ച് എന്നെയ്യാനട്ടാ. പിള്ളാരുടെ കാര്യവും
ഓ ഉം ആഹ്
എന്നെ ഉച്ചക്കത്തേക്ക് കറിയൊക്കെ- വെച്ചേ
ഉച്ചക്ക് ഇന്ന് കാലത്തന്നെ ചിക്കൻ കറി വെച്ചേ
ആഹ്
ആഹ് ഉപ്പച്ചിക്ക് ആസ്പത്രി പോണേ. പ്പച്ചിക്ക് മോനുക്ക് ഉമ്മ ഉമ്മച്ചിക്ക് ആസ്പത്രി ദോണ
ആ യെന്നാ പറ്റി
അവന്റെ കണ്ണിനോട ചെറിയ മിസ്റ്റെയ്ക്ക്ണ്ടായിരുന്ന് അപ്പൊ അതെന്താ ചെക്കപ്പിനെക്കെ വേണ്ടിപ്പോയതാ അപ്പൊ അവരിക് പോയി ചോറ്ണ്ടാക്കി കഴിക്കും ഇണ്ടാക്കി വെച്ചവട
ആഹ് അപ്പൊ രാവിൽത്തൊക്കെ ഇരിപ്പുണ്ട് ഉച്ചക്കത്തേകും---ഉച്ചക്കത്തേകും പിന്ന അവരെല്ലാം പോയി കഴിഞ്ഞപ്പത്തെ ചേച്ചി ഒറ്റയ്ക്കല്ലേ വീട്ടീ
അയിന് ഓൻ ഒറ്റക്കാണുന്നെന്
ആഹ, പിന്നെ അവര് വൈന്നേരത്തേക്കെ. വരത്തുള്ളായി
ആ കൊറേ ദൂരത്ത്കാ പോയേക്ണ്
ആണല്ലേ
മ്
ആ, അപ്പം, പിന്നെ. താമസിക്കുകായിരിക്കുല്ലോ വരുമ്പോ കൊടയൊക്കെ എടുത്തോണന്ന് പറയണം മഴ കാലാവസ്ഥയൊക്കെ മാറി, മാറി, നികൊ
ആ, മയ കോട്ടക്കെടുത്തിട്ട്ണ്ട്. കോടയാൻ വച്ചേ ഇതാക്കാൻ പറ്റൂലല്ല മ്മ്. വണ്ടി, ആഹ വണ്ടി മീൺപൊയെര്
ആഹ, അപ്പൊ പിന്നെ. മഴക്കോട്ടണ്ടെന്തായാലും മതി
മ് മ്മ്
പിന്നെ പിള്ളേ എന്ത്യേ പിള്ളോരൊക്കെ എന്ത്യെയെ ചേച്ചി കേക്കാവോ, കേക്കാവോ
ആ, കേൾക്കാം പർഞ്ഞോ
പിള്ളാരെന്തിയേ എത്ര പേരാ രണ്ടു പേരോ
അല്ലാ ഓരാളൊള്ളു പെന്നോ പ്പാ, നീക്കാവാണ്
ആ, ഹ, എന്തോ
ഒന്നാ ക്ലാസിക്കാണ്.
ആഹാ ചെലവാണല്ലോ ആയിത്തെ സ്കൂള് യാത്രയാ അപ്പത്തേന് ബായ്കും ബുക്കും ഒക്കെ വാങ്ങീയ്ക്കണല്ലോ
ആഹ
എൽ
യൂണിഫോം, യൂണിഫോം, അടിക്യാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻവയ്ക്കുള്ളൊക്കെ. മേടിക്കെ മ്
ആഹ്. അട് സ്കൂളിൽ തന്നെയാണോ നടന്ന് പോവാനുള്ള ദൂരൊഒള്ളൊ ദൂരയൊള്ളോ
ഇല്ലാ വണ്ടിക്ക പോണത് നടന്ന് ഇഞ് ഇപ്പൊ പറഞ്ഞയക്യൻപ്പ
ആ, അല്ല മേ കൊണ്ടാക്കുവാണോ ചേചീ അതോ
അല്ലാ ഒ ഓ ട്രാവല്യർ ഏൽപ്പിച്ചിട്ടിണ്ട്
ആ അവർ വീട്ടിൽ വന്ന് കൊണ്ടോക്കോളൂല്ലേ
ആ റോഡിന്റെ അവിടെ പോണം
ആഹോ അങ്ങനെ അപ്പൊ പിന്നെ പ്രശ്നല്ല പിന്നെ
പിന്നെ ഇക്യ അല്ല കല്യാണം കഴ വീട്ടിക്ക് കൊറേ പോണോ
ആഹ് ഇവിടന്ന് ഉണ്ട് ചേച്ചി ഒരു ഓഹ് അര അരമണിക്കൂറോളം എടുക്കും അരമണിക്കൂറ് ചിലപ്പോ മുക്കാ മണിക്കൂർ ബസിനാണെങ്കി ബസ്സ് വണ്ടി കിട്ടി വരുന്ന ഇതില് ഇപ്പൊ നാളെ പോകുമ്പോത്തേന് ആങ്ങളയുണ്ട് ആങ്ങള കൊണ്ടാക്കാന്ന് പറഞ്ഞു വണ്ടില്
ആഹ്
സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവളുമാരുടെ സാധനങ്ങളും തുണിയും എല്ലാം ഉള്ളത് കൊണ്ട് വണ്ടി വണ്ടിയെ പോകാന്ന് പറഞ്ഞു അച്ഛനും അമ്മൊക്കെ കൊണ്ടാക്കാം രണ്ടും പെണ്ണ
ആഹ് ആഹ്
ഇത് കാരണം എന്ന നാളെ അങ്ങ് പോകാന്ന് കരുതി
ആഹ് ഉം
ഉം
പിന്നെ വേറെഞാണ്ട്, ആ പത്തു മാസയി അടുത്തന്റെ അടുത്ത മാസം പിറന്നാളാ ഒന്നാം പിറന്നാളാ ഉം ജൂലൈ മൂന്നാം തീയതി
ആഹ്
ഇ
രണ്ടു പേരിക്കും നല്ല രസയിരിക്കും പക്ഷേ പാടുണ്ട് രണ്ടുപേരേം നോക്കാൻ ശരി
രണ്ടും വഴക്കാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നെ കെട്ടിപ്പിടുത്ത മൊത്തോം സ്നേഹപ്രകടന പക്ഷെ അത് ലാസ്റ്റ് അടിയിലാ അവസാനിക്കുന്നേ ആരേലും വഴക്കുണ്ടാക്കും കാറുകയും ചെയ്യും വല്യ വല്യ ആളുടെ മടി കയറി കൊച്ചാള് ഇരിക്കും പക്ഷെ കൊച്ചാളുടെ മടി കയറി വലുതിന് ഇരിക്കാൻ പറ്റത്തില്ല അന്നേരം കാറും അങ്ങനെയുള്ള വഴക്കും പിടുത്തവും എല്ലാം ഉണ്ട്
ആഹ്
കാര്യങ്ങളൊക്കെ ആ ഒരു വിധത്തില ആ ഓടി
ആഹ്
പകലൊറക്കിയ വൈകിട്ട് ഉറങ്ങുകേല അങ്ങനത്തെ അവസ്ഥയ അത് കാരണം രാവിലെ കുളി കഴിഞ്ഞപ്പോ കിടന്നതാ ഇപ്പഴാ പിന്നെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് അല്ലെ പിന്നെ വൈകിട്ട് ഉറങ്ങുകേല്ല വൈകിട്ട് ഉറങ്ങാതിരുന്ന പിന്നെ നമ്മള് പിന്നെ എഴുന്നേറ്റിരിക്കേണ്ടി വരും രാത്രിയില് പിന്നെ ഉറ ഉറങ്ങുന്നേ രണ്ടരയൊക്കെ ആവണം അതൊക്കെ പാടല്ലെന്നാ ഒച്ച ഉച്ചക്ക് ഇല്ല ഉച്ചയൊറക്കൊന്നും ഇല്ല രണ്ടിനും
ഉം
രാവിലെ കുളി കഴിയുമ്പോ ഒരു ഒറക്കൊണ്ട് അത് കഴിഞ്ഞ പിന്നെ ഉറങ്ങത്തില്ല
കൊറേ നേരം കെടന്ന ഉറങ്ങിക്കോളുവോ
ആ അത് കൂടിപ്പോയ അരമണിക്കൂർ അല്ലെങ്കി ഒരു മണിക്കൂർ അതീ കൂടുതലൊന്നും ഉറങ്ങത്തില്ല
ആഹ് പൂച്ചോർക്കാണല്ലേ
ആ പൂച്ച ഉറക്കവാ
ആഹ്
ഉം ന്നാ ശെരി ചേച്ചി എന്നാ
ഹലോ
ശരി ചേച്ചി എന്ന കേക്കാവോ